ഇപ്പൊ കേക്കുന്നുണ്ടോ ഓപ്പൊ എനിക്ക് കൊഴപ്പല്ല ഇനി ഇനക്ക് ഇങ്ങിട്ട് കേക്കണ്ടായിനി
എനക്ക് കേൾക്കണണ്ട് പക്ഷേ ല്ലേ ഗൾഫ് കോളൊക്കെണ്ടാവൂല്ലേ നമ്മള് വിളിക്കുമ്പോ പണ്ടക്കല്ലെനോ ആഹ് ആദ്യം പറഞ്ഞ് കൊറേ കഴിഞ്ഞ പിന്നെ ഒരു മറുപടിൊക്കെ പറയുന്നെ
ആഹ് ആഹ് ആഹ് ആഹ് ന്നാ അങ്ങനെ ഇൻക് ഫുൾ ആയിട്ടൊരു കൊഴപ്പില്ലാതെ കേക്കണണ്ട് പക്ഷേ എന്റെത് അങ്ങട് കേക്കണില്ല മ് ആഹ് അതെ ഈ റേഞ്ചിന്റെ പ്രശ്നണോ തോന്നുന്നു ആഹ് റേഞ്ച് കുറവായിട്ടാവും ഉം പിന്നെ നമ്മള് സിറ്റിയിലോന്നല്ലല്ലോ
ആഹ് ആതന്നെ
പൊതുവേ മഴയൊക്കെ പെയ്താ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് കുറച്ചുള്ളിലല്ലേ ഉം ഞങ്ങൾക്ക് ഞങ്ങൾ ടൗണിലൊന്നുല്ല ഞങ്ങക്ക് ഉള്ളില് ടൗണിലക്ക് പോകണമെങ്കില് നാല്പ്പത് രൂപ ഓട്ടോക്ക്‌ കൊടുക്കണം അത് ചെറിയ ടൗണക്ക് പോകണെങ്കിൽ
ഏഹ് അപ്പൊ ഇങ്ങക്ക് സാധങ്ങളൊക്കെ വാങ്ങി വരാനൊക്ക ഭയങ്കര ബുദ്ധിമു-
പിന്നെ ഞാന് സാധ- ഞാന് ഒക്കെ ഒന്നിച്ച് വാങ്ങിിക്കൊണ്ടുവന്നൊക്കല്ല നിങ്ങടെങ്കിലൊക്കെ പോകുമ്പോ അല്ലാതെന്താ ചെയ്യ പൈസ വരുമ്പോ മാസത്തി ഒന്ന് ഒന്നിച്ച് വാങ്ങിച്ച കൊണ്ട വന്ന് വെക്കും
ആ ആ അത് അത് മാത്രല്ല പെട്ടെന്ന്ൊരു ഗസ്റ്റ്ൊക്കെ വരി െങ്കിലൊക്കെ കേറല്ല ബദ്ധിമുട്ട്
അതെ അപ്പൊ ആകത്തുണ്ടും
ആഹ് അതാണ് ഞങ്ങക്ക് അതിനൊക്കെല്ല സഖം നമുക്ക് വരുണെങ്കിൽ വേണ്ട് കടൊക്കെ ഓടിയാൽ മതിേ
അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് എന്റെ വീട്ടിൽന്ന് അങ്ങനെ ഓടിപ്പോയി നമുക്ക് വാങ്ങ വരാ ഇത അതിനൊന്നും പറ്റൂല ക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കി നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കി നല്ല ബുദ്ധിമുട്ടാണ്
ആഹ
നിങ്ങളെ വിളിച്ചണ്
ആ ഓനെയ് നാളെ ചെറിയ മോൻക്ക് പിന്നെ ഒര് പിന്നെ ന്താ ലഹരി വിരുദ്ധ ഇതില്ലേ അയിന് ആ അയ്ന് പോസ്റ്ററ് ഇണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അനു ഓൻ വരക്കാണ് ആ യൂട്യൂബ്ന്ന് ആ ഓ വരച്ചൊട്ക്കാ ഓൻ വ അത്യാവശ്യം വരക്കും വരക്കുംന്നർഞ്ഞാല് ഇപ്പ ഞമ്മ ഞമ്മളൊക്കെ നോക്കി
ആ ആ അങ്ങനെ അങ്ങനെ എന്റെ ഏട്ടത്തിന്റെ മോൻ വരക്കും. ഉം നോക്കിട്ട് വരക്കാൻ കഴിയും. അവന് പോയിട്ട് പഠിച്ചിട്ടൊന്നുല്ല സ്വയം അങ്ങനെ വര
പറഞ്ഞേ ഈ ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞപ്പ അയ്ന് പോയിക്കൊ പറഞ്ഞപ്പൊ ഓന് മടി. ന്നാ നല്ലമ്പോലൊക്കൊന്ന്
അതേപോലെ നോക്കി വരക്കാൻ ഇന്റെ മോൻക്ക് കൊറേക്കെ വെയ്ക്കും അവൻ സ് ശരി ഓന് പണിയെടുക്കണീന്ന് മടിച്ചിട്ട് വരക്കൂല ഓന് ചിത്രങ്ങളൊക്കെ അത് നോക്കി നേരെ വരക്കും.
ഏ ആ ആ ആ അങ്ങൻത്തെ കഴിവുകളൊക്കെ ഉണ്ടെങ്കി അയിനെ പ്രോത്സാഹിപ്പിച്ചാ മതി. അതെ അതെ ഇപ്പ തന്നെ എത്രണ്ട് മോന വയസ്സ് എത്രണ്ട്.
ഓം പത്താംക്ലാസ്സില്
പത്തിലാണ് ഉം ഇനി എന്തു വരക്ക്ണ് മടി ഓന് മടിയെ കൂടിയ പിന്നെ മരക്കൂല
അല്ല പത്താം ക്ലാസ് എല്ലാ പ്രഷറയ്യണ്ട കാരണം ഓല് പഠിത്തത്ത്ക്ക് ഫോക്കസ് ചെയ്തോട്ടെ
ആ ഇനി പഠിക്കട്ടെ എസ് എസ് എൽ സി അല്ലെ ഇവന് പ്ലസ് ടു എക്സാം എഴുതിയോ
ഇല്ല ഇനി ഇഞ്ഞി ഇപ്പ ഈ പത്ത് കഴിഞ്ഞ ഇപ്പ പ്ലസ് വണ്ണ്ക്ക് ആ അലോട്ട്മെന്റ് കൊടുത്ത്ട്ടുള്ളൂ
ആഹ് പത്ത് ആഹ് പ്ലസ് വണ്ണ് ആഹ് അത് വര അത് വരുന്നല്ലേള്ളൂ
ഉം ആഹ് അപ്പൊ ആ ടൈമില് ഞാനോനോട് പഠിച്ചോന്ന് പറഞ്ഞപ്പോ ഓന് വയ്യ.
ആ ഉം അതന്നെ ഉം ഇനി അലോട്ട്മെന്റ് വരാനാണല്ലോള്ളൂല്ലേ
അലോട്ട്മെന്റിന് കിട്ടീണ് പിന്നെ ഇന്ന് നാളെ പോയണ്ട് പുതിയ അഡ്മിഷൻ ഇട്ക്കണം. ആദ്യത്തെ അലോട്ട്മെന്റില് ടെംമ്പററി ആയിട്ട് പോയി ഇട് ത്തതാ
ആ
അപ്പോ ഇപ്പൊ ഇന്ന് തേർഡ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വന്നല്ലോ.
ആ ആ
ക്ക് മാറ്റം കിട്ടിട്ടുണ്ട് അപ്പൊഞ്ഞി അവിടെ പോയാണ്ട് നാളെ പോയാണ്ട് അഡ്മിഷൻ ഇട്ക്കണം.
ആ നല്ല തന്നെ എവിടെല്ലും എടുക്കണ്ടിയാലെ ഉം പോ അന്നെന്നെ പോണോ
ആ ഹസ്ബന്റ് വടല്ല.
ഉം
ഗൾഫിലല്ല ആന്ധ്രയ്ലാണ് എല്ല ഗൾഫിലല്ല ആന്ധ്രെലാണ്
ആ അത്ശരി ആ നാട്ടില് ഉം അപ്പൊ നാട്ടിലില്ലല്ലേ നാട്ടില്ല്ലെ
നാട്ടിലില്ല ഞാൻ തന്നെ പോണം
പിന്നെ ഉ ഉ
ആന്ധ്രയിലാണ് അവിടെ പിന്നെ ഫ്രൂട്ട്സ് ഇല്ലേ അതിന്റെ എക്സ്പോർട്ടിംഗ ആണ്
ഉം അ ശെരി അപ്പൊ എങ്ങെ വരിയാ മാസത്തിലോ
ആ മാസത്തിലോ അല്ലെങ്കിൽ അങ്ങോട്ട് തോന്ന്പടെ വരും
ആ അല്ലേ അപ്പൊ നിങ്ങള് എങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കല്
ഞമ്മുക്ക് ആ ഒന്ന ഒന്നിച്ച് വാങ്ങും പിന്നെ അല്ല ബാക്കി ഒക്കെ നമ്മുക്ക് വേണ്ട വേണ്ടത് വേണ്ടത് ഇങ്ങനെ പോയി വാങ്ങാവുന്നേ ഉള്ളൂ അത്രൊക്കെ എടുത്താ
ആഹ അല നമ്മള അടുത്തായിട്ടല്ല ചിലരൊക്കെ കാണിക്കൂ ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങിക്കന്ന നമ്മള് ചെിലവാക്കുന്നതും കൊറച്ച് കുറഞ്ഞിട്ട് നമുക്ക്
ആഹ അത അതല്ല ആപ്പം നമ്മക്ക് കുറച്ച് കുറച്ച് വാങ്ങണേക്കളോ
ഞാനേ
ഏറ്റവും ലാഭകം
ഹസ്ബൻഡറ് പോയതില്ല ഞ ചീത്താ അപ്പൊ എന്നോട് ചിറ്ററിഞ്ഞ ചന്ന് പണിയ കാട്ടിനക്ക്
ഉം
പിന്നെ നമുക്ക് ബാലൻസ് വര ചെയ്യും
ഉം ഉം
അലവവൂലേ അപ്പൊ പി ഉ അപ്പൊ ഈ പ്രേശം കൊറെേശം വാങ്ങനക്കായി നല്ലത് ഒന്നിച്ച എടുക്കല നല്ലത് കഞ്ഞിട്ട് ഉം പിന്നെ അടുത്ത് ഉന്നേകം പോയി വാങ്ങിക്കാന ആളും ഉം കടകൾ ഉണ്ടെങ്കിൽ കഴ്യുന്ന സാധനം അങ്ങനെ വാങ്ങിക്കാം പക്ഷെ എപ്പോഴ എപ്പോഴും ഓടലും റിസ്ക്ല്ലേ ഇപ്പോഴും ഇങ്ങനെ പോയി വാങ്ങല് നല്ല ഇടങ്ങാറല്ലേ എനിക്കന്ന് വെച്ചാല് ഇങ്ങളെ പോലെല്ലേ അങ്ങോട്ട് പോണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാന് അധികം വാങ്ങിക്കും എിക്കാണെങ്കി പോണത്
ആഹ ഹസ്ബെന്ദി ഗൾഫ്ലാ
ആ ഒരു ഗൾഫില അപ്പൊ ഭയങ്കര ബ്രാന്താണ് പൊറ അത്തക്ക് പോവന്ന് പറഞ്ഞ
ആ പക്ഷെ ഭ്രാന്തൻട്ട് കാര്യവിട താമസ നിങ്ങള അവിടെൊക്കെ താമസിക്കാൻ നല്ല രസല്ലേ
ഓ ഉ താമസിക്ക ഞങ്ങൾക്ക് രസില്ല ആ പറത്തുന്നരുന്ന നല്ല രസവും നമ്മ ഇതും നമ്മ ഉ നമ്മള് പറയും ഉള്ളേരിയാണ് കാാരമുക്കാണ് ഞങ്ങള് പറ പക്ഷേ ടൗണിൽന്ന് വരുന്നക്ക് നല്ല ഭംഗ നല്ല പ നല്ല കുളം തോട്
ഉ ഉ ആ
ഇ സ്ഥലം
ഉം കുളത്ത് കുളം തോടത്തൊക്കെ അങ്ങോട്ടൊക്കെ കുളിക്കാനൊക്കെ പോവോ
നമ്മ ണ്ട് ഇപ്പൊ പോരാ മതിക്ക പ ആൾക്കാര് വന്ന് കുളിച്ചോ ഇപ്പൊ പോയിട്ടങ്ങനെ വിളിക്കലിലല്ലോ. വിശ്വസിക്കാനും പേടിയിയാ .
ആഹ.
ഒന്നും അറിയില്ലല്ലോ. ഹലോ.